അപ്പൊ എന്തോണ്ട് കൊറെ ആയാലോ കണ്ടിട്ട്
ഉം ഇങ്ങനെ പോന്ന് മര്യാദിക്ക് എന്തോ
സുഖാണോ
ആഹ് സുഖാണ്
സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നല്ലോ എന്ത് പറ്റി പനിയാണോ
ആഹ് പനിയുടെ ഒരു ലക്ഷണ മുണ്ട് രണ്ടാഴ്ച കൊണ്ട് എനിക്ക് പനി ആയിരുന്ന് ഹോസ് ആഹ് പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയി പക്ഷെ കുറവില്ലായിരുന്ന ചുമയൊക്കെ ആയി
ആ അന്ന് കാണിച്ചു നോക്കാ ഞാന്താ ഡോക്ടറിനെ
കാണിച് കാണിച്ച് കാണിച്ച് മരുന്നൊക്കെ തന്ന് പിന്നെ ചുമയായി ചൊമ വന്ന് കഴിഞ്ഞാ പിന്നെ എനിക്ക് മാറത്തില്ല ഭയങ്കര പാടാ
അയ്യോ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വരാവാൻ
ഇല്ല ഇല്ല ഇല്ല മക്കൾക്കൊന്നും ദൈവ ഭാഗ്യത്തിന് ഇതുവരെ വന്നിട്ടില്ല
ആ നമ്മള് അമ്മമാർക് പെട്ടെന്നല്ലേ മ മക്കക് വരുന്നത്
ഉ നമുക്കൊക്കെ വന്ന കഴിഞ്ഞാ പാടാ വരല്ലേ എന്നാ പ്രാർത്ഥന
സത്യം ഇനക്ക്ന്ന് കയല നമുക്ക് അയിന്റെ ഒരു നമുക്ക് ഒറങ്ങാനും പറ്റത്തില്ല
ആ അത ഇപ്പൊ ചുമയൊക്കെ വന്ന കഴിഞ്ഞാ പിന്നെ പാടാ
അതാ പിന്നെന്റെ അമ്മയൊക്കെ ഉണ്ട് ഇവിടത്തെ
എല്ലാരും ഉണ്ട് ഇവിടെ അമ്മയുണ്ട് അച്ഛനും ഉണ്ട് എല്ലാരും ഉണ്ട്
ആഹ് എന്താ എടുക്കുന്ന എല്ലാരും മയായിട്ട്
ആഹ് എല്ലാരും ഉണ്ട് അമ്മയൊക്കെ കിടക്ക്ന്ന് ഫുഡൊക്കെ കടിച്ചിട്ട് ഉം പിന്നെ മോത് താഴ ഇന്ന് കളിക്കുന്നന്തോ
ഊണ് കഴിഞ്ഞോ
ഊണ് കഴിഞ്ഞ് ഊണ്ടി നിപ്പം അവ്ടെ സ്പ്യഷ ല് വെല്ലണ്ടായിരുന്നൊ ഊണിന്
സ്പെഷ്യല് എന്താ മീൻകറി ഉണ്ട് പിന്നെ അത് എക്ക് സ്പെഷ്യലായിട്ടൊന്നുംല്ല
ഉം ഇവിടെ സ്പെഷ്യലൊന്നും ഇല്ലല്ല ചുവുമന്ന ചെങ്കലാഭാഗ കിട്ടിയായിരുന്നു അത് കറി വെച്ച് പി മോനണ്ടായിരുന്ന പിന്നച്ചി തോരനും വെച്ച് മോന് തോരനും മൊരും ഒക്കെ മതി
ആഹ് അതൊക്കെ എന്തെങ്കിലും കൂട്ടി ഇച്ചിരി കഴിച്ചാ മതി
കഴിച്ചാ മതി ഉം പിന്നെ അവനങ്ങങ് അങ്ങനവാടി പോയി
ആ ആ അങ്ങനവാടി വിട്ടല്ലേ
ഉം
ഈ ശനിയാഴ്ച അങ്ങനവാടി ഉണ്ടല്ലേ വ
ആഹ് ഉണ്ട് ഉണ്ട് രണ്ടാ ശനിയാഴ്ചയുള്ളൂ ഇല്ലാത്തത്
ആ ഞാനാണ ഇന്നലെ വിളിക്കാൻ പോയപ്പോ ഇന്നലെ ചോദിച്ച നാളെ ഉണ്ടോ ഞാൻ വിചാരിച്ച് ശനിയാഴ്ചത് കാണത്തില്ലെന്ന്
ആഹ് ഉണ്ട്ണ്ട് ശനിയാഴ്ചയും ഉണ്ട്
ഉം അത് കാര്യവുമായി എന്തായാലും വീട്ടിലിരുന്ന പിള്ളേരൊക്കെ കുരുത്തകേടാ പോയി നാലക്ഷരം പഠിക്കട്ടെ
ഇനിയിപ്പ വൈകിട്ട് വന്ന് ട്യൂഷനുണ്ട് ട്യൂഷന് വിടണം
ആഹ ട്യൂഷനു ഉണ്ടല്ലേ ഈ ചെറിയ
ഉം അക്ഷരം പഠിക്കാൻ അങ്ങനവാടിൽ ഒന്നും അക്ഷരം ഒന്നും പഠിപ്പിക്കത്തില്ല
ഉം
അപ്പൊ പിന്നെ അക്ഷരം പഠിക്ക അവനെടുത്ത അടുത്തവർഷം തൊട്ട് യു കെ ജി വിടാന അപ്പ പിന്നെ അക്ഷരൊക്കെ പഠിക്കണ്ടായോ ഒരുതൊക്കെ പഠിച്ച്
ഇവിടെ ഹെ അക്ഷരം പഠിപ്പിക്കന്ന് പേടിച്ച് ഇന്നലെ ഒരുത്തൻ നേരത്തെ ഏർക്കടുന്നങ്ങി
ഉം നിട്ട് ഹ് ഹ് ഹ് മ്
ഇത് കുരുത്തൊക്കെടാ ആലോജിക്കണ ഈ പിള്ളേർക്കൊക്കെ
ആന്നന്ന് കുലത്തക്കെട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇടിയും വെ എത്ര പറഞ്ഞാലും കേക്കത്തില്ല
ആ അങ്ങനെയിക്കു പിള്ളേ രണ്ടൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തലുണ്ടോ
പിന്നെ അതേ ഉള്ളു മോളൊന്നും അങ്ങോട്ട് ട്ട് കൊടുക്കും പിന്നെ നിങ്ങോട്ട് കൊടുക്കും
ഹെ ഹെ ആരപ്പാ
പാവം മോന
ആണല്ലേ ഹെ ഹെ മോളാണ് ഭയങ്കരി
ഡെയ്ഞ്ചറ മ് ഹ് ഹ് അവനന്തോ ന്നാലും ചേച്ചിയാ ആണും പറഞ്ഞ് അടിക്കാനൊക്കെ ചെല്ലോങ്
ആഹ
ഒരടിയൊന്നും അല്ല രണ്ടും മൂന്നും അടി ഒരുമിച്ചങ് കൊടുക്കും
കുഞ്ഞല്ലേ
ഉ അവന് ദേഷ്യം വരുവാങ്ങി അവിടെ മുടി പിടിച്ച് പാലിച്ച് കറക്കും
രണ്ടും ഒന്നിനൊന്നു മെച്ചം
മെച്ചം ഉ
പിന്നെ എന്തൊക്കെയാ വിശേഷം
ഇന്നലെ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അതിന് പോയി
ആഹ് ആരുടെ കല്യാണ ആരുന്നു
അടുത്തൊര് കൊച്ചിന്റെ പെൺ പെൺ കൊച്ചിന്റെ വല്ലത് വലിയ രീതിയിലുള്ള കല്യാണമൊക്കെ ആയിരുന്നു
ഉം ആ എന്ത് ബന്ധുവല്ല ആണോ
ബിന്ദുവുല്ലടാ അടുത്തുള്ളയാ
ഉ ഉം എന്താ സാരിയാണ് ഉടുത്തെ
ആ സാരിയ സാരി പിന്നെ അമ്പത് പന് സ്വർണ്ണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാറും ഒക്കെ കൊടുത്ത്
ഇന്നത്തെ കാലത്തൊക്കെ സ്വർണ്ണത്തിന് എന്ത് വിലയാ അത് ച്നോക്ക അമ്പത് പവൻ ന്നൊക്കെ പറഞ്ഞ ലോട്ടറിയ
പിന്നെ അമ്പത് പവൻ ന്നൊക്കെ പറ വില സമയത്ത് ഇയോ
അമ്പത് ലക്ഷം ഒരു പത്ത് ഇരുപത് ലക്ഷത്തിനത്ര സ്വർണം ണ്ട്‌ അമ്പത് പവൻ ന്ന് പറയുമ്പോ
ഇങ്ങനെ കൊടുക്കാതിരിക്കാവോ അതാ നല്ലത് ഇപ്പോഴത്തെ
സത്യ മാരേജ് പോളിസി വരണം പാവപ്പെട്ട ആൾക്കാര് ഈ പാവപ്പെട്ടവരാണ് വല്ല ഉണ്ടാക്കി കെട്ടിച്ചൂടാൻ നോക്കുന്നത് പിന്നെ
ആണ്
പണക്കാര് പിന്നെ ഒരു നോ മാരേജിലോട്ട് പോകുമ്പോ പാവപ്പെട്ടവര് ഇല്ലാത്തവര് ആവെ ഇന്റെ മോൾക് അവർക്ക് എത്രയും കൊടുത്തപ്പ എന്റെ മോൾക് അയിൽ കൂടുതൽ കൊടുണണം എന്നുള്ള രീതിയിൽ ഇല്ലാ ആഹ ഒരു കട അത എന്ന് അവര് ചിന്തിക്കുന്നില്ല വിദ്യാഭ്യാസം കൊടുക്കതിന് ടെ നല്ല വിദ്യാഭ്യാസം മക്കക്ക് കൊടുത്ത അത് ഭാവിയില് ഓർക്ക് ഉപ
വിദ്യാഭ്യാസ ഒരു ജോലി ഇപ്പൊ അത്യാവശ്യം ജോലി എല്ലാവർക്കും
നമുക്ക് ഇപ്പൊ വിദ്യാഭ്യാസം കൊടുക്കാനേ പറ്റൂ ജോലി വേടിക്കേണ്ടത് അവരുടെ ഒരു ഹ് മിടു സമർത്ഥ്യവാ അങ്ങനെ ഒരു ജോലി സ്വന്തം കാലിൽ നിൽക്കാെങ്കൽ നമുക്ക് എന്ത് വേണേങ്കിലും ഉണ്ടാക്കാം
സ്ത്രീകളായ സ്വന്തം കാലിൽ ഒരു ജോലി വേണം നമ്മുടെ അത്യാവശ്യത്തിന് നമുക്ക്ൊ ഒരു പൈസ എടുക്കണമെങ്കിലും എന്നന്ന
കീട്ടാ ജീവിക്കാൻ പറ്റാാം അത് തന്നെ വലിയ കാര്യമാണ്
ഒരാളെ ആശ്രയിക്കുന്ന എത്ര നാളാ നമ്മള്
അതാ ഇത് ഇപ്പം ഉ ഒരു പൊട്ടോ വളയോ പോൊട്ട ഒരു പത്തരൂപരട വെള്ളം മേടിച്ച് കുടിക്കണമെങ്കിൽ മു മ്പ് കൈ നീട്ടണ്ടല്ലോ
ന്താല്ല ഉ നമ്മുടെ നമ്മുടെ കയ്ല ഉണ്ടെങ്കിൽ നമുക്ക്ത് എടുക്കാം
അതാ അതൊന്ന ചിന്തിക്കത്തില്ല ഇന്നത്തെ ഇപ്പഴത്തെ പിള്ളേരും അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം അങ്ങനാണെങ്കിൽ എത്ര എത്ര ചെറിയ പിള്ളേരെ ഇപ്പം പതിനെട്ട് പത്തൊമ്പത് വയസ്സായ പിള്ളേര ഈ ഒളിച്ചോടി പോകുന്നേ
ആന്ന് ഒളിച്ചോടി പോവും പിന്നെ പ്രശ്നഉണ്ടാവും പിന്നെ വീട്ടിൽ വെരു അല്ലെങ്കിങ് മരിക്കും ന്തൊക്കെയപ്പൊ നടക്കുന്നത്
കുഞ്ഞു പിള്ളേര് ചിന്തിക്ക്ന്നില്ല അവരുടെ ലൈഫാണ് പോകുന്നെ ഈ കല്യാണ ഒന്നും ഷ്യങ്ങളൊന്നും അല്ല ജീവിതത്തിലെ വെല്ല്യെ കാര്യങ്ങള് നല്ലൊരു ബോധോത്തരവാദിത്വൊന്നും വരാള്ള പ്രായായിട്ടില്ലല്ലോ
ഉം
ഫോണില് പ്പൊ ഫോണെന്ന് പറയ്ന്നൊരു- സംഭവം നമുക്കൊരുപകാരത്തിനുണ്ടാക്കിയത പക്ഷെ അതങ്‌ മിസ്സ്‌യൂസ് ചെയ്യുവ കൊറിയൻസ് ൻസ്റ്റ ഫേസ്ബുക്ക് അങ്ങനെ കൊറേ സംഭവട്ക്ക പരിചയ ഇല്ലാത്തവർക്ക് ഫോട്ടോ കൊടുക്ക
പിന്നത് പ്രശ്ന ആവുവ പിന്നത് കേസാവുക ഉം
പ്പ അതിലും ഇപ്പൊ കൊറേ ഇതായിട്ട് കൊറേ ഇൻഫ്ലുവൻസേഴസ് ഇറങ്ങിട്ടുണ്ട്
ഇതെന്താ പഠിക്കാത്തെ ആൾക്കാര് അത് എത്ര പ്രശ്നം ഉണ്ടായാലും അതൊന്നും കണ്ട ഒരു മനുഷ്യരും പഠിക്കത്തില്ല വീണ്ടും വീണ്ടും അത് തന്നെ
എനിക്കറിയില്ല ഇപ്പൊ ഇൻഫ്ലുവൻസെഴ്സ് പേരും പറഞ് എന്തൊക്കെയാ യൂട്യൂബീന്ന് കൊറച്ച് വരുമാനം കിട്ടുന്നുന്ന് പറഞ്ഞാ എന്തും ആ കള്ളത്തരം പറഞ്ഞങ് പ്രൊമോട്ട് ചെയ്തേക്കുവാ സാധനങ്ങള് വെളുക്കും തുടുക്കും വെളുത്തിട്ട് പാറും
സത്യ ചുമ്മ
അടിച്ച് വാരിയിട്ട് നമ്മടെ കിഡ്നി അടിച്ചു പോവാ ന്നല്ല ബോധവില്ല വെള്ത്താ മതി ന്ത്‌ എന്ത് ചെയ്താലും വെള്ത്താ മതിന്നുള്ളൊരു ഇതാ അല്ലെങ്കിവല്ല ഡെർമറ്റോളജിസ് നെ കണ്ട് ഒരു നമ്മുടെ സ്കിന്നിന ടെസ്റ്റ് ഒക്കെ ചീത് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചീത് സ്കിന്നിന് ചേര്ന്ന ടെസ്റ്റ് ഒക്കെ ചെയ്യണം ഇതെന്തോ ഒന്നും അറിയണ്ട ഇന്നൊരു പ്രോഡക്റ്റ് എങ്കി നാളെ അടുത്ത പ്രോഡക്റ്റ്
ആഹ് സത്യ ഓരോന്ന് കാണുന്ന കാണുന്ന അന്നേരം വാങ്ങിച്ചങ് യൂസ് ചെയ്യ
വാരിത്തേക്കും എന്നാ ഈ പറയുന്നവരാണേലോ അവര് നല്ല പ്രോപ്പർ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അവറെ സ്കിന്നിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റും എടുത്ത്
ഉം
അവര് വന്നിന്ന് ഈ ഓരോ പ്രോഡക്ട് പ്രൊമോട്ട് ചെയ്യുന്നെ ഇതൊന്നും അറിയാതെ ചെറിയ പിള്ളേരാണ് കൂടുതലും കമന്റ് സെക്ഷൻ ഒക്കെ നോക്കിയാൻ അറിയാം ഒരു ഒമ്പതിലും പത്തിലും ഒക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെയാ വന്നിട്ട് അതിന്റെ ലിങ്ക് തരുവൊ ഇതിന്റെ ലിങ്ക് തരുവൊ ന്ന് ചോയിച്ച ചിട്ട് എന്തുവാ എനിക്കറിയില്ല അസെ അതൊക്കെ ആലോയ്ക്കുമ്പോ നമ്മുടെ ഒക്കെ കുട്ടിക്കാല നല്ലേെന്ന് തോന്നുന്നു നമ്മക്കൊന്നും അന്ന് പല്ല വ താ സ്കൂളി പോകുമ്പോ രണ്ട രൂപ ങ്ങാനും അധികം തന്നാ കിട്ടിയാ കിട്ടി
ആന്ന് ഉം
നമുക്കപ്പോ എന്ത് അതിന് കമ്പ് മുട്ടായി അല്ലെങ്കി സിപ്പപ്പ് നമ്മടെ മൈന്റില് ഇതാ ആഹ് ആഹ്
അന്നത്തെ കാലത്ത് ഫോണും ഇല്ലല്ലോ നമ്മക്ക് ഫോൺ തരത്തില്ല ഇപ്പം ജനിച്ച് വീഴണ്ട ഫോൺ കൊടുക്കും കളിക്കാൻ പിള്ളേർക്ക് കഴി
കണ്ണിനാ അത് ബാധിക്കുന്നെ ഈ ഫോൺ കൊടുക്കുന്നത് അവരുടെ കുഞ്ഞിന്റെ കണ്ണിന് ലെൻസിനൊന്നും അതിന് വേണ്ടിയള്ള ഇതില്ല പവറില്ല
ആന്ന് ഞാന എന്ത കൊടുത്ത് ശീലിപ്പിച്ചി
ആഹ് ഞാനും കുഞ്ഞുനാളിൽ ഇങ്ങനെ ടി വി കറണ്ട് ഒക്കെ പോകുമ്പോ എന്താ പറയാ ഇപ്പ ഇവിടെ വല്യ ടി വി മേടിച്ച് നേര ത്തേ ടി വി വർക്കല്ലായിരുന്നു പഴേ മോഡൽ ടി വി ആ അപ്പോ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ അവന് ഫോൺ നിർബന്ധവാ അങ്ങനങ്ങ് ഇപ്പ പിന്നെ ഞാനത് പതിയെ പതിയെ അങ്ങ് മാറ്റി ടി വി മേടിച്ചതിന് ശേഷം ടിവിയിൽ അങ്ങ് വെച്ച് കൊടു ക്കും നമ്മള് കണ്ടില്ലേലും വേണ്ടിയില്ല
ഉം ശരിയാ
ഫോണ് വെച്ച് കൊടുത്ത് എന്തിനാ വെറുതെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുന്നെ
ടീ വി വെച്ച് കൊടുക്കാണെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവത്തില്ല
അങ്ങ് ശ്രദ്ധിച്ച് അങ്ങിരിക്കും ഫോണിനകത്തോട്ട് പിന്നെ ചുറ്റും നടക്കുന്നതൊന്നും അറിയത്തില്ല
ഉം ഉം ഉം
എന്ത് ചെയ്യാനാ കാലം മാറിയൊരു പോക്കെ
ഓരോ വർഷം ഇങ്ങനെ കടന്നോ പോയിക്കൊണ്ടിരിക്കയാ പെട്ടെന്ന് പെ
പെട്ടെന്ന് പെട്ടെന്ന് പ്രായം കൂടുന്നു വർഷം പോയി എല്ലാം പെ പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ ഇനി മൂന്ന് രണ്ട് മാസം കഴിഞ്ഞ ര ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഓണം പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാ ക്രിസ്മസ് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാ അടുത്ത വർഷം
വർഷം ഉം പിന്നെ വീണ്ടും അങ്ങനെ
ഇന്നാള് അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്താറായി ഇപ്പോ ഉടനെ രണ്ടായിരത്തി ഇരുപത്തേഴാവും
സത്യം ഓണയാന്റെ പേര് ത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഇനി നടത്തണം അടുത്ത മാസം
അതാ ഇനിയിപ്പോ വീട് ഫുള്ള് തുടച്ച് വൃത്തിയാക്കി തൂത്ത് വൃ തൂത്ത് തൊടച്ചും സാധനങ്ങളെല്ലാം വൃത്തിയാക്കി
ഉം
പരിസരം വൃത്തിയാക്കി ഒക്കെ ഓണം ആഘോഷിക്കണം
ആന്ന് ഉം ഉം ഓണത്തിന് വീട്ടിലോട്ടൊക്കെ പോവോ
ആഹ് പോണം പോണം ഓണത്തിന് തിരുവോണത്തിന്റെ അന്നാണേലും ആഹ് അങ്ങോട്ടുപോയി സദ്യ കഴി ഇവിടുത്തെ സദ്യ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിയൊക്കെ കഴിയുമ്പോ വീട്ടിലോട്ട് പോവും
ആഹ്
അന്ന് പിന്നവിടെ നിക്കും എന്നിട്ട് പിറ്റേ ദിവസം ഹസ്ബൻഡിന്റെ പെങ്ങടെ വീട്ടില് ഓണം ആഘോഷിക്കാൻ പോവും ഹസ്ബന്റിന്റെ പെങ്ങടെ മോടെ പിറന്നാൾ അന്നാ പൂരാടത്തിനന്നൊക്കെ ഉം തിരുവോണത്തിന്റെ ഒക്കെ രണ്ട് ദിവസം മുമ്പ്
ഉം
അപ്പൊ പൂരാടത്തിനാവുമ്പോ അന്നത്തെ സദ്യ അവിടാരി ക്കും പോ ഉം
ഉം എന്നാ ശെരിയെടാ
ഉം ശരി
ഉം
ഉം